ഹലോ
ഹലോ
കേൾക്ണില്ലേ?
കേക്ക്ണ് ണ്ട്
ആഹ് എന്താണ് പണി?
ഒന്നുല്ല
ആഹ് വീട്ടിലാരെക്കെണ്ട്?
വീട്ടില് അനിയന്, ഏട്ടന്, ഇമ്മ, ഇപ്പ പിന്നെ ഞാന്
എന്ത് ചെയ്യുന്നു?
ഇപ്പൊ ഒന്നുല്ല
ഉം ന്ന്‌ട്ട് അനിയനൊക്കെ ക്ലാസ്സിന് പോയോ?
ഇല്ല ഓന് പ്ലസ് വണ്ണ്ക്കാഞ് എവിടിം കിട്ടിട്ടില്ല
കിട്ടിട്ടില്ലാ?
ഇങ്ങട്ട് പണികളൊക്കെ കഴിഞ്ഞോ?
ഇല്ലല്ല
ഏഹ് കഴിഞ്ഞില്ല?
ഉം ഉം
ഉം ന്ന്ട്ട് പ്രത്യേകിച്ച് പിന്നെന്താണ് സ്പെഷ്യല്?
സ്പെഷ്യല് ഒന്നുല്ല
അതെന്താണ് സ്പെഷ്യൽ ഇല്ലാത്തത്
ഇല്ലാത്തോണ്ട്
ഉം
അവിടെയോ?
ഇവിടെ സ്പെഷ്യൽ ഒന്നുല്ല
പിന്നെന്തല്ലേ
ഇവിടെന്ന് വെജിറ്റബിൾസണ് പച്ചക്കറി
ഓഹ് ഹെൽത്തി ഹെൽത്തി
അതെ അതെ ഹെൽത്തി ഇയാൾ എന്ത് ചെയ്യുന്നു?
ആഹ് ഇപ്പോ ഒന്നുല്ല ഇയാളോ?
ഞാന് ഡിഗ്രി തേർഡ് ഇയർ
വീട്ടിൽ ആരൊക്കെയുണ്ട്?
വീട്ടില് ഉപ്പ ഉമ്മ രണ്ട് താത്ത ഒര് അനിയത്തി
അനിയത്തിയോ
അനിയത്തി ക്ലാസ്സിന് പോയി അവള് എട്ടാം ക്ലാസ്സല് പഠിക്കുന്നു
ഉം ഇങ്ങക്ക് ക്ലാസ്സില്ലേ പ്പത്തന്നെ
ആഹ് ഇന്ന് ക്ലാസ്ണ്ട് പോയില്ല
അതെന്തേ?
അത് കരണം ലീവെടുത്തു
ഓഹോ
അതെ ഡ്രൈവിംഗ് ഇല്ല ഡ്രൈവിംഗ് അറിയോ
ആഹ് സ്കൂട്ടി ഓട്ടും
ലൈസൻസ് ഇണ്ടോ
ലൈസൻസ് ഇല്ല
എഹ് ന്താ ലൈസൻസ് എടുക്കാത്ത ഓട്ടോറങ്കി ലൈസൻസ് എടുത്തൂടെ
വണ്ടി ഹസ്ബൻ്റ് ഓട്ടനയക്കൂല
ആഹ് ന്താ
നീ റോട്ടുമക്കർക്കറക്കൂലാ
അപ്പം ലെവലായില്ലാ
ലവലായിക്ക്ണ് എന്നാലും പേടിയായിറ്റക്കാലം
ഓ എറക്കി ഓക്കണ്ടേ ഇപ്പൊളല്ലേ ധൈര്യം വരുള്ളൂ
ഉം ഇയാളോട്ടോ?
ഞാനോട്ടൂല പഠിച്ചണന്നണ്ട്
എന്തങ്ങള് പടിക്കാത്തെ
കുറച്ചൊക്കെ ഓട്ടും ഇനി ഫുള്ളായിട്ടൊന്ന് പഠിച്ചിട്ട് വേണം ലൈസൻസ് എടുക്കാന്
ആഹ് പഠിച്ചോ നല്ലതാണ്
അതെയതെ കോളേജിക്കൊക്കെ പോകാന്
ആഹ് അതന്നെ
ഉം എന്നിട്
കുളിയൊക്കെയിഞ്ഞന്നിട്ടെ
ഏഹ്
പണിയളൊക്കെ കഴിഞ്ഞാ കുളിയ
ഇല്ല ഒന്നും കൈനിലൊക്കെ തൊടങ്ങുന്നുള്ളൂ ഇവിടെ കരണ്ടില്ല
ആണോ
അവിടെ മഴ ഇണ്ടോ?
മഴഒന്നുല്ല, കുറച്ചുമ്പ് നല്ല മയേനു ഇപ്പല്ല
ആഹ് ഇവിടെപ്പൊന്ന് പെയ്ത് ചോർന്നു
രാവിലക്ക നല്ലമഴെയ്നി
ആഹ് രാവിലക്കെ നല്ല മയേനി കാക്ക എന്താ ചെയ്യുന്നത്
കാക്കാ പ്പം ജൊല്ലറീല്
ഈയാടെ മാരീഡ് കയിഞ്ഞ് ആണോ?
ആഹ് മേരിഡാണ്
ഹസ്ബൻ്റ് എന്ത് ചെയ്യുന്നു
ഹസ്ബൻ്റ് ഗൾഫില്
ഗൾഫിലല്ലേ
ഉം
അവിടെ ഗൾഫില് എവിടെ?
അവിടെ ദുബായ്
ദുബായില് എന്താ വർക്ക് ചെയ്യണേ?
അവടെ, എമ്മ ലുലൂല്
സെയിൽസ്മാൻ ആയിട്ടോ?
ആഹ്
അപ്പ ഇയാള് പഠിക്കാനൊന്നും പോണില്ലെ?
ഇല്ല, ഇല്ല ഇപ്പൊ പോണൊന്നുല്ല എൻതേലൊക്കെ നോക്കണം
എന്തേലും നോ, പ്ലസ് ടു വരെ ഇ പ്പോ പോയത്?
അല്ല ഡിഗ്രി ഫസ്റ്റ് ഇയറ് സെക്കന്റ് ഇയറൊരു പകുതിയൊക്കെ
അന്നന്ത അത് കംപ്ലീറ്റ് ആക്കാഞ്ഞേ?
അന്ന് ചിലേ പ്രശ്നങ്ങൾ കാരണം നിർത്തിവെച്ചു
ഇഞ്ഞിപ്പ അത് കംപ്ലീറ്റ് ആക്കണില്ല ഇഞ്ഞി?
എങ്ങനെ ഇപ്പ ഡിഗ്രി നോക്ക്ണില്ല
അതെന്തേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇണ്ടാവണത് നല്ലതല്ലേ
നല്ലതൊക്കെ തന്നെണ്, ഇപ്പം ഇൻട്രസ്റ്റ് ഇല്ല
ഓഹ് ഇന്നട്ട് ഇഞ്ഞി എന്ത എട്, എന്ത എടുക്കണേ കോഴസോ?
ആഹ്, കോയിസ് എന്തേം നോക്കണം
ആഹ് ആ മൂന്ന് മാസം തൊട്ട് ആറു മാസം വരേ ആ മൂന്ന് മാസം മട്ട് തൊട്ട് തൊടങ്ങണ്ടല്ലോ കോഴ്സ് അതൊക്കെ ഒന്ന് നോക്കിയാ മതി ഇന്നാലും ജോലിട്ടൊല്ലോ
ജോലി കിട്ടും
ഇന്നട്ട് പിന്നെ എന്തൊക്കെയിണ്ട് വിശേഷം
അങ്ങനെയൊക്കെ ഇങ്ങനെ പോണു, പിന്നെ വീട്ടിലാരുല്ലാന്റെ
ഇല്ലാ വീട്ടില് ഇപ്പ ആരുല്ല പ്പം ഞാൻ ഒറ്റക്കാണ്
എവടെ പോയി?
ഇമ്മ ഇവടെ അയൽവാസിന്റെ വീട്ടില് പോയതാണ്
അതെ ഇപ്പയോ?
ഉപ്പ പണിക്ക് പോയി
ഉം ഹലോ ആ നല്ല പാട്.
നിറ്റ്
ഫുഡ് കഴിച്ചോ?
ചാര് ഏഹ് തോരനും തേങ്ങിൻ സാധാരണവ്‌ടെ ഫുഡ്. ‌ കഴിക്കാൻ ആയിട്ടില്ല.
എല്ലാ പണികളും കഴിഞ്ഞിട്ടാവൂലേ?
ഉം പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരി
ഉം യാത്രൊക്കെ പോവാൻ ഇഷ്ടാണോ?
ഉ പിന്നെ യാത്ര ആർക്ക ഇഷ്ടല്ലാത്ത പോവാന്.
എവിടൊക്കെ പോയിക്ക്ണ്?
എല്ലുവാ മൂന്നാറ് കൊടെകനാല് ഊട്ടി വയനാട് അങ്ങനെ ആലപ്പുഴ.
കേരളത്തിന്റെ പൊറത്ത് ഒവുടിം പോയില്ല?
ഉഉം പോവാ
അവിടെ പോവണ്ടേ?
പോണം ഇൻശാഅല്ലാഹ്‌.
ഉം എട പോ ഞാൻ വയനാട് എറണാകുളം കൊച്ചി പിന്നെ തൃശ്ശൂർ. മൈസൂര് കൂർഗ്
ഒ സ്കൂൾന്ന് കരേ പോയത്?
ആ കൂടുതൽ സ്കൂൾ തന്നെ പോയത്. അങ്ങനെ അങ്ങനെ പോണ്.
കൃഷിയളൊക്കെ ണ്ടോ വീട്ടില്?
കൃഷികളൊന്നുമ ഇല്ല.
ഇയാളൊന്നും കുച്ചിട്ട ചെടികളൊന്നോ?
ചെടികളൊക്കെ ആദ്യം കുച്ചിടന് പിന്നെ കയിനോട്ല്ലാം ഇതൊക്കെ മാറി.
ആഹ
ഉം
എന്താ ശരികുയുച്ചിടാൻ ഇഷ്ടല്ലേ?
ന്റ് പക്ഷേ മഴായയനൊക്കത്തിന് മടിയാ.
മയ ആണല്ലോ ഇപ്പൊ ഫുള്ള്.
അപ്പൾ പിന്നെ പുറത്തക്ക ഇറങ്ങാൻ മടിയാണ്.
ഉ
അത പണി നോക്കിയാലോ അവിടെണ്ടോ കൃഷി?
ഇവടെ എനിക്ക് പിന്നെ ചെടികൾക്കൊന്നും താപര്യല്ല
അയ് ശരി. അതുകൊണ്ട് അതൊന്നും വീട്ടിലില്ല?
ഇല്ലല്ല അവിടെ ഹസ്ബൻഡിന്റെ അവിടെ ഉണ്ട് ചെടികളൊക്കെ
അപ്പൊ ഇയാളെ എവിടെ ഇപ്പോ നിക്കല്?
ഇപ്പൊ എന്റെ വീട്ടിലാണ്ട്.
ഹസ്ബൻഡന്റെ വീട്ടില് പോലില്ലേ?
പോ വന്നിട്ടേള്ളൂ ഒരാഴ്ച കഴിഞ്ഞിട്ടേള്ളൂന്ന് പോന്നിട്ട്.
ഓ പോയി വരലക്കരല്ലേ?
ആഹ് കുറച്ചസംവിടെ കുറച്ചസം വിടെ എങ്ങനെ.
മാറി മാറി
ഉമ് ഉ മ്
ഉപ്പ എന്ത് ചെയ്യുന്നു
ഉപ്പ ഗൾഫില്
ഗൾഫില് ഹസ്ബന്റി ന്റെ ഉപ്പേ
ഇവിടെ നാട്ടിൽ തന്നെ ഓട്ടോ
ആഹ് ഉമ് എന്റെ ഹസ്ബന്റി ന്റെ വീട്ടിൽ ആരൊക്കെയ ഉള്ളത്
ഒരൾ എളച്ഛന ഒരു നാത്തൂ നമ്മ
ഓഹ് ഓക്കേ ഇപ്പ സെൻററിങ്ങനെ ഉമ് ഉമ്
പിന്നെ ഫുഡൊക്കെ ഇണ്ടാക്കോ ഫുഡൊക്കെ ഉണ്ടാക്കോ
ആഹ് കൊറച്ചൊക്കെ ഉണ്ടാക്കൂ ഞാൻ ഇണ്ടാക്കുവ
ആഹ് ഉണ്ടാക്കും കൊയപ്പല്ലാതെ
ആഹ് ഉണ്ടാക്കൻ ഇഷ്ടണോ കുക്കിങ് കുക്ക് ചെയ്യാന്
ആഹ് ആഹ്
ഉമ് മന്തിയൊക്കെ ഇണ്ടാക്കോ?
ആഹ് മന്തി ഇണ്ടാക്കും ഇപ്പൊ കൊറേയായി ഇണ്ടാക്കീട്ട്.
ഉമ് ബിരിയാണിയോ?
ഏഹ് ബിരിയാണിയൊന്നും ഇണ്ടാക്കൂല അയ്നൊക്കെ കൊർച്ച്പണിയല്ലേ?
ആഹ് ഓക്കെ മന്തിയാണല്ലോല്ലേ സുഖം
മന്തി എൾപ്പാണ്.
ഉമ് ഉമ് കാക്കന്താചെയ്യ്ണ്?
കാക്ക ഇൻ വർക്കെയ്യാണ്. ജ്വല്ലറിയിൽ
ജ്വല്ലറി ഏഹ് അഹ് സെൽസ് മേനായിറ്റോ അതോ കടന്റെ ഉള്ളിലോ പൊർത്തോ?